ആസുഖം കൊറവൊന്നുല്യ. അസുഖം. പിന്നെ ഫുഡ് കഴിച്ചു. ഇതെന്തിനാണോന്തോ ഇതെന്തിന ശരിക്കും അറിയാമ്പാടില്ലാത്തോണ്ട് ചോദിക്കാ?
ഏഹ്
ക്ക് ലാഭംണ്ടതില്
ഇക്കറിയാൻ പാടില്ല എന്തേലും ഇണ്ടാവും
അത് പറഞ്ഞേന് കോഴപ്പുല്ല
അങ്ങനെയൊന്നും പറയണ്ട ന്തെലോക്കെ പറ
ആ നിനെ ആ ടൂറ് പോയി നാല് വർഷം പോയി ഇപ്പ
എവിടക്കെക്കെ പോയെ
വയനാട്, ഊട്ടി, കാസർഗോഡ്, കണ്ണൂര്, കണ്ണൂർ, കാസർഗോഡ് ജില്ല എല്ലാം പോയി
ഏ ഞാൻ അട്ത്തപ്രാവശ്യം ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ്
ആ ഞാനും വെന്ന് എവിടേ എവിടെമ്മുതലാ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് എത്ര പിന്നെ നീ പറ എത്രയാ?
വൺ ലാക്ക്
ഓ അത്രള്ളോ? നിസ്സാര പൈസ ഞാൻ തവർണ് എവിടെ എവിട തൊടിയ സ്റ്റാർട് ചെയ്യണെ?
സ്റ്റാർട്ടെയ്യ്ണെ നമുക്ക് മറ്റേ കാശ്മീരി
കശ്മീർ ഒടിയ
ആ
അതേ കശ്മീർ വഴി ആ കാശ്മീറ് ആ ഫസ്റ്റ് കാശ്മീരി അതയ്ഞ്ഞിട്ടു പിന്നെ ലഡാക്ക് ഓൾ ഇന്ത്യ ട്രിപ്പാ ഓൾ ഇന്ത്യ ട്രിപ്പ് പോവാൻ പോവാ ആ പന്ത്രണ്ട് ദിവസത്തെ ആ ഞങ്ങളെ വണ്ടിയെ
ആ വണ്ടിയും പോരെ പൈസയൊക്കെ റെഡിയാക്ക ഞമ്മക്കൊര് ആ ഒരു
ആ
ആ നമുക്കൊരു ഒരു മാസത്തിനുള്ളിൽ തന്നെ പോവാ
ഒരു മാസംല്ലേ അപ്പൊ കോളേജ് എന്തായ്യ്ണേ കോളേജ് നിർ ത്താലേ.
കോളേജ് നിർത്താ.
ആഹ് അതാ പോവാ. ഞാൻ വണ്ടിട്ക്കാൻ പോവാ.
വണ്ടിയേത്?
അണ്ടർ ത്രീ ഫിഫ്റ്റി.
ആഹ്
ഊം വല്ല സെക്കനൻഡും ണ്ടേ കൊടുക്കാണ്ടെങ്കി പറ ഫസ്റ്റിന് ഒന്നേ മുപ്പത്തഞ്ച് സെ പിന്നണീ പറ
ആഹ് ആഹ്
എത്ര മിൻറ്റായി
എന്റെ
ഏഹ്
പരി പരിപാടി എങ്ങനെ പോണ്
എന്ത് പരിപാടി
മറ്റേ ബിസിനസേ
ആ ബിസ്നസ് ഉഷാറ് ഉഷാറായിട്ടോ
ലാഭം ഉണ്ടോ
പിന്നെ നഷ്ടോള്ളൂ
നഷ്ടേ ഉള്ളൂ
ഏ നഷ്ടക്കച്ചോടാണ്
ഞാനൊര് ബിസ്നസ് തൊടങ്ങ്ണ്ട് ചേര്ണ്ടോ
എന്തുട്ട് ബിസിനസാ
ഞാന് മറ്റേ ഇതിന്റെ അണ്ടിപരിപ്പിന്റെ
അണ്ടി പരിപ്പാ എമൗണ്ട് എത്രായി
കിലോ നാന്നൂറ് രൂപ
ഏഹ്
കിലോ നാന്നൂറ്
കിലോ അഞ്ഞൂറാ
ആഹ്
അല്ല എമൗണ്ട് എത്ര വരണ്ന്ന്
ആഹ് വിത് ഇൻവെസ്റ്റ്മെന്റ് നീയൊരു അറുപതിന് അറുപതിരുപട്
അറുപരു അത് കുറഞ്ഞോയിലെ അറുപരൂപ ട്ടാ മതിയാ
ആഹ് എനിക്ക് ബിസിനസിന്റെ മൂന്ന് പതിനൊന്നേരാ
അതാര വേറെ പാർട്ണർ
അത് ഇവിടൊള്ളൊരോത്തനാ
ഉം ആ
ഏയ് ബാക്ക്ഗ്രൗണ്ടിന്ന് സൗണ്ട് ഒന്നും പടില്ല ഞാൻ സ്കൂളിൽ പോൾല്ല
അടിയുള്ളി അപ്പ വാളൊരുക്കി പോണം
എങ്ങട്
അയിക്ക അലോട്ട്മെൻ്റ് മറ്റേ ഇത് വാങ്ങാൻ പോണ്ട് ആൾ ടിക്കറ്റ്
ആഹ്
അത് വാങ്ങാ പോണം ഒറ്റക്ക് ആ ഒറ്റക്ക് പോയാ
മുണ്ടുടുത്തേനാന്നോ പോണെ
മല്ലാട്ട് ഏ ആ അപ്പ അതില്ലടാ ഇല്ല നാളെ പാൻ്റിട്ടോണ്ട് പോണുള്ളൂ. ഞാഇനി പോവൂലാ ച്ചൊടു വാ എടാ മോനെ ഒള്ള ക്ലാസ്സ് ഇപ്പുണ്ടോടാ ആൾടിക്കറ്റ് വാങ്ങാനായിട്ട് ആ പുള്ളിടെ മുഞ്ചി പോയി ചാടണോലോന്ന് ഓർക്കുമ്പോഴാ പേടിയുള്ളു ഉ ആ പുള്ളി ഇല്ലാത്തത് ഇല്ലാണ്ടിരുന്നാ മതിയാർന്നു
ഗൗതമാ
ആ ആപൂ ഉള്ളി അപ്പോഴും ഒന്നിച്ചേ ആ പുള്ളിടെ ആ പുള്ളിയുടെ വിഷയാണേ എങ്ങനെ പുള്ളിയുടെ മുന്നിച്ചെന്നു ചാടുവോ? എല്ലാർക്കും ഇല്ല ഏഹ് ഇത് എത്രമിനിറ്റാ വ
ഇത്
അ ദൂ
നീ നാളെ പോണ്ട പോവണ്ടാരിക്കും നാളെ ലോക്കല് ട്രിപ്പ് പോവാ
ആഹ്
ആഹ്
പരീക്ഷയോ വേറെ ആരെങ്കിലും വരുവോ?
പരീക്ഷയൊന്നും എഴുതണ്ട.
എന്നാ? എന്നാലസുഖമ്പറയാൻ നീപ്പോന്തേലും പണിക്ക് പോണ്ടാ? എന്തേലും പണിക്ക് പോണ്ടോ? അതിപ്പോ ഞാന്തെയ്യാപറ്റും? കൊറയോ? ഇപ്പൊ കോക്ക്ണ്ടോ? ഇപ്പോ കേക്ക്ണ്ടോ?
കേൾക്ക്ണൊക്കെണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ത സൗണ്ട്ണ്ടാവാമ്പാടില്ലാന്ന് ഫ
ഒന്ന് മിണ്ടാതിരിക്കെടാ ചെറ്ക്കാ പത്ക്കെ പറ ആഹ് ഇപ്പടെ
നാളൻക്ക് ഇവടെ വാ മൂന്നാറ് ലോക്കല്
പോടാ മോനെ
ആഹ് ഹാ എങ്കി ബീച്ചി പോയാല്ലൊ?
നാളെയാ ആഹ് നാളെ ഓ ക്ക്വ്ടെ പോവാ ഈ അല്ല തോട്ടുമുക്കം ആ ഭാഗത്ത് മറ്റേത്ണ്ട് സ്വിമ്മിംഗ് പൂള്. നൂറ്റി രൂരാ നാല് മണി രണ്ട് മണിക്കൂർത്തേക്കങ്ങാണ്ട് പോവാ? റിയാന് ണ്ടാവോ?
റിയാന വിളിക്കാ അയാ പിന്നെ നാളെനീഫ്രീയാണോ
നാളെ ഹോൾടിക്കറ്റ് വാങ്ങാ പോണം പിന്നെ കടേല് ഇരിക്കണ കാണുമ്പോ
എപ്പഴാ പിന്നെ പോണെ അവിടേക്ക്
ആൾട്ടിക്കറ്റ് വാങ്ങാന
അല്ല ഇവിടെ സ്തോട്ടു സ്വിമ്മി പൂളി പോണ എപ്പഴാണ് പോണി പോവാം
ഉം ഞാന് പറയാ
റിസം
ആ
കൊച്ചില് വർക്ക്ണ്ട് വണ്ടൊ എന്നട്ട് അവിട്ന്ന് കറങ്ങാനൊക്കെ പോവാ ബീച്ചിലൊക്കെ പോവാന്നൊക്കെ പറ ഞ്ഞ്
ആര്
ന്നട്ട് അവൻ കാറൊക്കെ എടുക്കാന്ന് പറയടാ ആ പേര് പറയണ്ട പേര് പറയണ്ട
ആ അവന്റെ തീരറാലും കൊപ്പല്ല അത്
ന്നട്ട് ഞാൻ പോയി അന്ന്ൻക്ക് വേറെ കല്യാണം ഉണ്ടായി
പോലെ
അവനെന്നെ നിലവിളിച്ചിട്ടെ താണ്ട് അവന് മൈക്രോ പ്രിന്റ്റെടുത്തടുക്കണെന്ന് പറഞ്ഞ്
അതയെ എത്ര വിഷ്യ പോയിന്ന് പറഞ്ഞെ
അവന് ഒരുമാസന്നെട്ത്ത ട്യൂഷൻ ക്ലാസ്സെറ്റാ ക്ക് തരാൻ പറഞ്ഞ് അതൈയ്ഞ്ഞിട്ട് ഇപ്പ പിറ്റോസം പരീക്ഷേടെ പിറ്റേസം വിളിച്ച്ട്ട് പറയാ ൻക്ക് മൈക്രോട് പ്രിന്റ് വേണോന്ന്
അല്ല അവനെത്രഷ്യ പോയന്നറഞ്ഞേ
അവന്റെ എല്ലാ പോയി കെടക്കാകൊണ്ട
ഇന്ദി ജയിച്ച്ണ്ടാവും പുള്ളി
ഇല്ലല്ല എല്ലാം പോയിന്നവ പറഞ്ഞെ
ഹിന്തിം പോയോ
ആ ഹിന്ദി പോയന്ന് അറീല്ല എല്ലാം പോയിന്ന പറീണെ
അടിപൊളി ഓന്റെട്ത്ത് ഇന്ദി പോയില്ല അ എടുക്കൊന്നു അറീല്ല അഴിഞ്ഞറാശ്യം ഇന്ദിക്കൊക്കെ നല്ല മാർക്ക് ഇണ്ടായിർന്ന
ആമ്
ഉം
ഇന്ദി പോവൂലായിരിക്കും
ആവു ചെലപ്പോങ്കി പോയിക്കാൻക്കറിയാപാടില്ല ഓന്റെ കാര്യം
ആ
വണ്ടിടുക്ക്ണ്ടായ്യ്
ഞാൻ വണ്ടിട്ക്ക്ല്ല ഞാൻ ലൈസൻസ് ഇട്ക്കാപോട്ടാ
ഏ ക്കായോ
ഏഹ്
ആ യാതനക്ക്
പതിനെട്ടായി മിനിഞ്ഞാന്ന് കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ദിവസം മുമ്പ്
ഏ എന്നാ ഒരുമിച്ച് എടുക്കല്ലേഎടുക്കല്ലേ ഒരുമിച്ച് എടുക്ക എനിക്കാ ഇല്ലല്ലില്ല എനിക്ക് അടുത്ത മാസം അവസാനം എന്തായാലും ഏ എടുക്കാ ഇരുപത്തെട്ട് കഴിഞ്ഞ എടുക്കാ ആ അത് പഠിക്ക എനിക്കും പഠിക്കണം
ഞാന് ഇപ്പൊ ലേണേഴസ് എടുത്തിട്ട് ഡ്രൈവിങ് ക്ലാസ്സി കേറാൻ പോവാ അപ്പ
ആ പ പതിമൂന്നിനാണോ
എന്തിയെ
ഡ്രൈവിങ് പഠിപ്പിച്ചന്നെ അല്ല ടാ ടാ ടാ ലേണേഴ്സില്ലേ ലെണേഴ്സ്സ് ഡ്രൈവിങ് സ്കൂളിൽ ചേർന്നിട്ട് എന്നാൻ എടുത്താതീട്ടാ ഇല്ല നീ നീ ഇടങ്ങാറാവും
ചേർന്ന എന്റെ അടുത്തായിന്നാ
ആ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് അവരുടെ ഇതിൽ എടുത്തതാതി ഇല്ലെങ്കിൽ നി പെട്ടു പോവും ഇവിടെ ഓ തന്നെ ലേണേസ് അവ അക്ഷയെ പോയിട്ട് ഇത് ഇത്രാ അക്ഷയെ പോയി ഫോം ഫില്ലേയിതിട്ട് ലേണേഴ്സ് കഴഞ്ഞിട്ട് ലൈസൻസ് എടുക്കാൻ ഉഴപ്പന്നൂറിനെ ഏത് ഡ്രൈ സ്കൂളിൽ
ആഹ
ആ അങ്ങനെ പോയിപ്പോ പുള്ളി പെട്ടുപോയി
ആഹ
എന്ത്യേതാ പാസാവണില്ല
അവിടെ പോയാ എടുക്കാൻപറ്റോ ഡ്രൈവിംഗ് സ്കുളിൽ പോയ്‌ കഴിഞ്ഞാൽ
പ്രൈസ് സ്കൂളിൽ ച്ചെന്നാൽ അവര് ഇതാക്കി തരും എല്ലാം ശരി എല്ലാം പറഞ്ഞ്
ആഹ ആഹ
അങ്ങനെ ചെയ്താതി ഡ്രൈവിങ് സ്കൂളിൽ ചെന്ന് എടുത്താതി
ആ ആ നിനക്കിനി ഒരു മാസം ഉണ്ടോ
ഇ ഇരുപത്തി എട്ടാം തീയതിയാവും ഓഗസ്റ്റ്
ആഹ നീ നിനക്ക് കാറോടിക്ക അറിയാലാ പോപ്പലട്ടാ
അല്ലെന്നേ എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല ചെറുതായിട്ട് അറിയുള്ളൂ
ആഹ
ചെയ
ആ ആ അപ്പൊ മൊത്തം എത്രൂപ ആകും കാറിന്റെ ഇതിന്റെയൊക്കെടുക്കുമ്പത്തേക്കും
ഉം ബദലുന്റെ
പത്ത് മിനിറ്റായില്ലേ ശരിയെന്നാ